ആഹ് കേൾക്കിണ്ട്.
എന്തൊക്കെയാ വിശേഷം സുഖായിരിക്ക്ണോ?
ആഹ് അൽ നല്ല വിശേഷാറ്യ മോണ്ട് ഭയങ്കര കച്ചറയാണ്
അഹ് ആങ്കുട്ടി അങ്ങനെ ന്നെ ഇവടീണ്ടൊന്ന്. കുളിക്കാ പോയിക്കാണ് ഞാനാകതിനാണ് എട്ക്ക്ണത്.
ഏഹ് തൊട്ടേനും പുടിച്ചേനെക്കെയ് ഒച്ചണ്ടാക്കല്ലെ ഒച്ചണ്ടാക്കല്ലെ പർഞ്ഞിട്ട് എവിടേക്ക്ണ് ആര് കേക്ക്ണ്? ഇങ്ങട്ട് ഇപ്പ നല്ല അംഗളാടീലും കൂടി പോയിട്ടേ ഭയങ്കര വർത്താനാ
ഉം. ഓനെല്ലത്തിനും പേട്‌യേനി പർഞ്ഞാലമ്മളെന്തേലും പറ്‌യോ ആക്കോന്നല്ലേ ഇപ്പൊ ആളും തരായി ഒന്നും നോക്കൂല ആണ്ട് പറ്യന്നെഎന്തെങ്കിലുണ്ട് ചെൽപ്പം.
ഉം.
ഉം.
ഇവടത്താളും അങ്ങൻതന്നെണ് ഭയങ്കരതാണ് ഭയങ്കര വർത്താനാണെ-
ആഹ് ഞമ്മളൊക്കണ്ട് പഠിപ്പിക്കും.
ങ്ങാന് കൊണ്ടോയാലെ ന്നൊലോളി ഒറങ്ങണ്ടാന്നർഞ്ഞിട്ട്.
ആഹ്. അയ് ഇന്റതൂണ്ട് ഒറങ്ങന്നില്ല അഹ് ചെൽപ്പോ അംഗലാടീന്ന് ടീച്ചറന്നെ പറ്യും ചെൽപ്പോ എന്താ ഒ ഓലാ കുട്ടികളും ഒർങ്ങ്യാലും ഓന് ഒറങ്ങണെങ്കി നല്ല പണ്യാ പിന്നോനൊർങ്ങും തടി ക്ഷീണിച്ചാ ഒർങ്ങും പറിം.
ആഹ്.
അല്ലാതെ ഓ ഒർങ്ങൂലാറീണ്ട്.
ഇവിടെ പിന്നെ അംഗൽവാടിക്കൊന്നും കൊണ്ടാക്കാൻ ആയിട്ടില്ല
ങാഹ് അതാണ് ഇപ്പത്തെ
രണ്ട് വയസായിട്ട് ഉം ആ കുട്ട്യളെ നോക്കണെങ്കി തന്നെ നമുക്കെന്തെങ്കിലും പണിഎടുക്കണെങ്കി ഓര നോക്കാൻ ഒരാളെ വക്കണം
ആഹ് പറയാണ്ടോ അല്ലെങ്കി പിന്നെ വേക്ക് മാ ആഹ് അല്ലെങ്കി പിന്നെ ബേക്ക് മണ്ടണം പറയാ ആഹ്
ഇവിടൊക്കെ ഇന്റെ ആള് ഞാന് തൊടച്ച് വരുമ്പോത്തിന് അവിടെ എന്തെങ്കിലൊക്കെ കൊണ്ടയ്ക്കാണ്ട് ടേയ്റ്റാറായ് മിച്ചർ അങ്ങനെന്തെങ്കിലും കൊണ്ടയ് കളഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ പണിയക്കെ ഇണ്ടാക്കി എന്തെങ്കിലൊക്കെ കളയ അല്ലെങ്കി വെള്ളം കൊണ്ടോയി നിറച്ച ട്ട് ബാത്ത്റൂമിന്ന് വെള്ളാക്കിയിട്ട് കൊണ്ടോയി കളഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് അങ്ങൻത്തെ പണിയൊക്കെ ഉണ്ടാക്കി
ഇതാണ് അവസ്ഥ ഞമ്മള് എന്താ ഏഹ് ഔടെങ്കിന്ന് ആക്കുമ്പോത്തേക്ക് ഒരു നൂറ് പണി നമുക്ക് ഉണ്ടാക്കി വച്ചുണ്ടാവും
ഉന്നെ പിന്നെപ്പ ഞാന് കൊറയൊക്കെ ഫോണ് കൊടുത്ത് റെഡി
ഞാൻ ഫോണ് കൊടു ഞാൻ ഇന്റെ ഫോൺ ആഹ് ഇന്റെ ഫോൺ ഞാൻ കൊടുക്കൂല്ല പക്ഷേ അവിടുത്തെ ഇന്റെ അമായിമ്മിം അമ്മോസാക്കിം ഓല് ഫോൺ നല്ലോം കൊടുക്കും കിട്ടും എന്നിട്ട് അത് ചെലപ്പോ ഇങ്ങനെ കുത്തർന്ന് കള അപ്പൊ ഞാൻ എന്തറിയോ ടൈമിംഗ് ഞാൻ ടൈമക്കും ഓറ ഫോണ് കണ്ടാ അയിനിപ്പോ ഇൻ്റെ ഇ നിത്തിണെങ്കിലും ഓലും കൊടുക്കൂട്ടോ ഞാൻ എന്നിട്ട് ഞാൻ ടൈമക്കലാ ഞാൻ വേം കൊടുക്ക്ണ ടൈമ് നോ ക്കും ഞാൻ പത്ത് പയിനഞ്ച് മിനിറ്റ് ആകുമ്പോത്തേക്കും ഞാൻ വേ അയിക്ക് അടച്ചും മാങ്ങിവക്കും ഞാന് അയിനിപ്പോ ഓല് എന്താ ആര് എന്ത് പറഞ്ഞാലും മാണ്ടില്ല ഞാൻ വാങ്ങിയേക്കും ഫോണ് ഞാൻ പറിം വേറെന്തും ചെയ്യാണെങ്കി ഇൻക്ക് പ്രശ്നം ഇല്ല ഫോണ് കളി അങ്ങനെ ഞാൻ സമ്മയ്ക്കൂല പറിം ഞാനേ
ആഹ് നല്ലതൊന്നുല്ല പക്ഷെ ഞാനിത് ഞാൻ ഒറ്റയ്ക്കാവുമ്പോളൊക്കെ അതെങ്കി അത് വിചാരിച്ചിട്ട് ഞാനാണ്ട് കൊടുക്കും കുറച്ചേരങ്കിലും അടങ്ങിയിരുന്നാല് വിചാരിച്ച് ഞാൻ അങ്ങനെ കൊടുക്കും പക്ഷെ നല്ല നമുക്ക് കൊടുക്കാതെ നിക്കണാണ് ഏറ്റവും നല്ലത് ആണ് അത്ര മക്കളായ ഇപ്പ തന്നെ ഇത് കാണിച്ചു കൊടുക്കാതിരിക്കണന്നെ നല്ലത്
കാക്കനോണ്ട് മേമ വിളിച്ചിണ്ട് പറി ഇബന്നെ ഏഹ് പോവാങ്കിലേ കൊറച്ച് പണിയറിയാ
ആഹ്
ഉം ഉം ഉം
ആഹ് ആൺകുട്ടികളായ അങ്ങനെ തന്നെക്കാരം ആനി മൂന്നാം വയസ്സില് മൂച്ചി പിരാന്തും പ
ആഹ് ഇപ്പത്തെ കച്ചറ എന്താ വച്ചാ ഫോണിനാ
ആഹ്
ഓന് ഫോ ഇപ്പോ ഇതുവരെ മറ്റൊരു ഫോണൊക്കെ കണ്ടു കുത്തിരിക്കേനി ഇഞ്ഞിപ്പോ ഇന്റെ ഫോൺ വാണം ഒന്നാമത് ഇന്റെ വീട്ടില് ഓന് കളി കളിക്കാൻ പറ്റിയ ആരുല്ല അയൽവാസികളറ്റും അങ്ങനെ ആരുല്ല കളിക്കാന് അപ്പം പിന്നെ ഓന് ആ ഓനെ പറഞ്ഞിട്ടും കാര്യല്ല പിന്നെ ഇന്റെ ആങ്ങളണ്ട് ഒനാണെങ്കി കോളേജിലും പോവും ചെയ്യും അല്ലെങ്കി ഓന്ണ്ടെങ്കി കൊറേ ഫുട്ബോള് മറ്റെ അങ്ങനെ പോവേനി
ആഹ്
ഉം ഉം ഇതങ്ങട്ട് ചെലപ്പോ ഇൻക്ക് ഇൻക്ക് പിരാന്ത് കേറും ഇസ് അഹ് ഇൻ്റോട്ന്ന് ഏ് പോരൂല
ആഹ് അഇന്റെ മോള് അങ്ങനേണ് അവള് ഇവട് ട്ന്ന് ഇൻ്റോട്ന്ന് ഇങ് പോരേ ഇല്ല അവ്ടെ ചെന്ന് ചെന്നാല് രണ്ടൂസം നിന്നാല് പറയും
ആഹ് ആഹ് ആഹ്
രണ്ടൂസം നിക്കുമ്പോത്തിന് താെടങ്ങും അങ്ങട്ട് പോവാ ഇമ്മച്ചിയേ അങ്ങട്ട് പോവാന്നർഞ്ഞ് ഓള് താെട്ങ്ങും
ഓല് അവ്ട്ന്ന് വിളിയോ അല്ലെങ്കി വീഡിയോ കോളോ അങ്ങനെത്തെക്കെ ചെയ്താ താെട്ങ്ങും പാേവല്ലേ പോവല്ലേ പോവല്ലേ ന്നർഞ്ഞ് ആഹ്
പിന്നെ ഒർ ർകൊല്ലാ പിന്നെ ഓ എന്ത് പറയാണെങ്കിലും ആഹ് ഓ പിന്നെ ഞാന് അത് പറഞ്ഞു ച്ചണ്ടോ ഭക്ഷണൊക്കെ കൊട്ക്കാ ഭക്ഷണം കഴിച്ചാ അങ്ങട്ട് കൊണ്ടാക്കി തരാന്ന്റയും അല്ലെങ്കി കുളിച്ചാലാഅങ്ങനെ കൊണ്ടന്നാക്കി തരാറയും അപ്പഅങ്ങനെ ഓരോന്ന് ചെയ്യും
ആഹ് ആഹ് ആഹ്
അവിടെ വന്നാലേ അങ്ങട്ട് പോവേ വാണ്ട ഭർത്താവിന്റെ വീട്ട്ക്ക് പോവേ വേണ്ട അങ്ങൻ അങ്ങൻത്തൊരു പർച്ചില് പക്ഷെ ഓ അവക്ക് കളിക്കാനൊക്കെ അവിടെട്ടോ ആൾ
ആഹ് അതാണ് ഇബന് ഇബന്റെ പ്രായത്തില്ല ഫുള്ള്ആൾക്കാര് അവ്ടേണെ
ആഹ് ക്ഷെ ഇവിടെന്നാ ഇബക്ക് ആരൂല്ല പക്ഷെ ഇബക്ക് ഇവടെ നിക്കണഷ് ട്ടം ഇവടെങ്ങനെ ഇമ്മമ്മാന്റിം ഇപ്പപ്പാന്റെ ഒക്കെ കൂടെ അങ്ങനെ ആരംഭ കുട്ട്യായ്റ്റ് ഇങ്ങനെ നടക്ക്ല്ലേ ഓര്ങ്ങനെ കൊഞ്ചറച്ചിട്ട് ചീത്തന്നും പറയാനേ ചീത്തറയാന് ആരൂല്ല
അതന്നെ അവ്ടിത്തിം അവസ്ഥ ആഞ ഞാനൊക്കെ ചെൽപ്പ ഇന്റെ അഅ് അവ്ടെ അങ്ങനെന്നെ നാത്തൂന്റെ മക്കള് വന്നാലെ ഓൽത്ണ്ടാവൂ അല്ലെങ്കിന്നെ ആര്തുല്ലനാജു ഇബന് ഒള്ളൂ ന്നെ ഇൻക്കൊരു എളച്ഛനാണ് ഓന്റെ കല്യാണം ആയിട്ടൂല്ല ആഹ് ഓന്റെ കല്യാണ ഏഹ് പ്രായക്കോ ആയിണ് ക്ഷെ ഇപ്പൊ പെണ്ണ് കിട്ടാഞ്ഞിട്ടെ ഇപ്പത്തെ പെങ്കുട്ട്യാളൊക്കെ ട്ടണ്ടേ ഞങ്ങളിപ്പ രണ്ട് മൂന്നണ്ണത്തിന് കണ്ട് ആഹ് രണ്ട് മൂന്ന ത്രിം കണ്ടഅ് ഒന്ന് പർഞ്ഞത് ഞങ്ങത് ചെറേര് ഓട്- ട് വീടാട്ടോ ഞങ്ങക്ക്പ്പോ വീട് ഇട്ക്ക്ണൊള്ളൂ അപ്പം വീട് ചെർതാണ് പർഞ്ഞ അങ്ങനെ ഒഴിവാക്കി ക്കി രണ്ടാമത്തെ ഓന് ഡിഗ്രി മാണം പർഞ്ഞ് ഒഴിവാക്കി ആഹ് മൂന്നാമത്തെ മൂന്നാമത്തത് കണ്ടപ്പോ അഅ് പറയാ ഓന് ഗമ്മിന്റെ ഷോപ്പാണ് അപ്പൊ ഓന് ഗോഡൌൺ ആയിട്ടാ ബണ്ടായത് ഷോപ്പ് ഇങ്ങനെയ് തൊർന്ന് ഇടൂല്ല അപ്പൊ അഅ് ചെറിയ പണിയാണ് ന്നർഞ്ഞാണ്ട് അങ്ങനെ ഒഴിവാക്കി പക്ഷെ ഈ മണ്ടന്മാര് വിചാരിചില്ല ഈ ഗമ്മിനൊക്കെ നല്ല പൈസാ അഅ് ഓല് വിചാരിക്ക്ണില്ലാർയാ
ഉം അല്ല ഇപ്പത്തെ ന്നം നമ്മള കാലത്ത് നമ്മളെകെ കെട്ടിച്ചാന്നർഞ്ഞയ്ഞാ നമ്മളോട് ചോദിച്ചിക്ക്‌ണാ ആരെക്കേ എന്താ പണീന്ന്
ആഹ് അതിനാണ് ഞമ്മക്ക് ഞമ്മ ക്ക് ഞമ്മള ഇഷ്ടോല്ലേനി ഞമ്മക്ക് ഓല് സ് ഇമ്മിം വാപ്പിം സമ്മയ്ക്കാ ആഹ് ആഹ് ഓക്കെ കെട്ട് ട്ടാ അത്രഒള്ളേനി ഇപ്പത്തെ കുട്ട്യാള് പ്ലസ് ടൂന്ന് ആഹ് പ്ലസ് ടൂന്ന് ഒർപ്പിച്ചെക്കും പറയാ
ആഹ് അതന്നെ ഇപ്പൊ ഓരെന്നെ പണിള്ള ചെക്കന്മാരെ വേണം ഇപ്പ ഗൾഫാരെ ഒന്നും പറ്റൂലല്ലോ ഗൾഫാണ് പർഞ്ഞാ ഗൾഫാരെ വേണ്ട ഏ്ഹ് ഗ പണിള്ള ആൾക്കാെര പഠിപ്പ്ള്ള ആൾക്കാരെ വേണം ഇപ്പൊ പെൺകുട്ട്യാൾക്കാ
ആഹ്
ഭയങ്കര ഡിമാൻഡാള്
ആഹ് ആഹ് അതാണേ ഡിമാ അഹ് ആദ്യക്കെക്ക ആൺകുട്യാക്കേനി ഇതിന്റെ എടേലെ ആൺകുട്ട്- കുട്ട്യാക്കേയ്നി ആഹ്ഇപ്പൊ പെങ്കുട്ട്യാക്കായ്ന്അർയാ
ഉം ഇപ്പൊ ഭയങ്കര പെൺകുട്ടികളെ കിട്ടാൻ തന്നെ പണിയാണ്
ആഹ് ഇനിഎന്താ കാട്ട്ണ്
ഉം ഇപ്പയ്ന് നമ്മളെ പോലെയോന്നല്ല നമ്മുക്ക് പതിനെട്ട് വയസ്സായാൽ കെട്ടിക്കാന്നുള്ളതേന് നമ്മൾ ഇപ്പൊ പണി ആവണം പെൺകുട്ടിയാൾക്ക് പണിആയിട്ട് മതി കല്യാണം ഓല് അതങ്ങനെ പറയാ എന്ത് വന്നാലും വേണ്ടില ആഹ് ആഹ് അതന്നെ ആഹ് നമ്മള് എന്തായി പ്ലസ്ടു കഴിഞ്ഞാല് കണ്ട് വന്ന് കല്യാണം കഴി ച്ച് നമ്മള് പോയി നമ്മള് അടുക്കളയിലെത്തി
ആഹ്
ഇപ്പൊ തോന്നൂലേ ഇന്നത്തെ കാലത്തൊക്കെ ആയാൽ മതിന്ന് തോന്നു അപ്പൊ ഒരു ജോലിയൊക്കെണ്ടാവോ എന്നൊക്കെ വിചാരിച്ചു
ചെലോല് പഠിപ്പിച്ചാ പഠിച്ചാ സമ്മയ്ക്ക്‌ണോലുണ്ട്ട്ടോ. ചെലാൾ ആഹ് അ ആഹ് ചെലേ ആഹ് ഇപ്പൊ ഞാല്ലേ സമ്മയിച്ല്ലെങ്കിലും നമ്മളെ വൃക്ഷത്തിമ്മൂടി ഇറങ്ങി വരാ. പഠിക്കാനർഞ്ഞാ ആഹ് ഇപ്പൊ സമ്മതൊന്നുല്ല്യ.
ഉം ഇപ്പയ്ന് ഞമ്മളെ പോലെല്ല. പെങ്കുട്ടിയേക്ക് ധൈര്യം വെച്ച് തൊടങ്ങീക്ക്‌ണ്. ഇപ്പോ ഓരൊക്കെ അമ്മായ്മാനൊക്കെ ഇട്ത്തിട്ട് അട്ചിണെ പെൺ പെങ്കുട്ടിയേളാണ് ഓരോരുത്തര്. ഞമ്മളൊക്കെ ഒന്ന് പർഞ്ഞാല് രണ്ടാമത് പോയി കരഞ്ഞിരിക്കാ അങ്ങനേണ്.
അതൊക്കെ അന്നത്തൊരു കാലം. പക്ഷെ അതുകൊണ്ട് ഞമ്മള് അൽഹംദുലില്ലാഹ് ഇന്ന് കയ്ച്ചിലായിറയാ.
ഉം
അന്നത്ത അന്നമ്മള് കൊറേ സഹിച്ചേനിന്നമ്മക്കെ സുഖാണറിയ പക്ഷെ ഇപ്പത്തെ പെൺകുട്ടിൾക്ക് അന്നൊന്നൊരിതേക്കാരം. ഓല് മറുപടി പ മറുപടി പറയുന്ന ആൾക്കാരല്ലേ? ആഹ് മറുപടി പറീണ ആൾക്കാരും കൂടി ആവു മ്പളെ ഇതിലൊക്കെ എന്ത് തെറ്റ്‌ എന്താ ശരീന്ന് തിരിച്ചറിയാൻ കയ്യൂല. നേരെ മർച്ച് ഞമ്മക്ക് തെറ്റെന്തെങ്കിണ്ടെങ്കി അയിഞ്ഞിപോലെ മുഖം ഒന്ന് കർത്താലും ഞമ്മക്കാ തെ റ്റ്‌ മനസ്സിലാക്കൻ കയ്യോയ്നി. ഇത് ഞമ്മള് ആഹ് അമ്മളീചെയ്തത് ഇത് ഇങ്ങനെല്ല ഇങ്ങനേന്നോല് കൊർച്ച ദേശ്യത്ത് പർ ഞ്ഞാണെങ്കി ഞമ്മക്ക് പിന്നെത് തിര്ത്താ ഒരു അവസരം ഞമ്മക്ക് ഓല് പർഞ്ഞ് തരുവേനി. അങ്ങനൊന്ന് ഇണ്ടായിന് ക്ഷേ ഇപ്പത്തെ പെങ്കുട്ടിയേൾക്ക്
പറയാനും പറ്റൂല്ല.
ആഹ് അതാണ്. അതുല്ലാനു ഇപ്പ നിയമങ്ങളൊ ക്കെ പെങ്കുട്ടിയെളെ ഭാഗത്ത്ക്കല്ലേ? പതിനെട്ട് വയസായ പിന്നെ ഞമ്മ പെങ്കുട്ടിയേളെ കയ്യിലല്ലേത്?
ആഹ്.
ആഹ്.
അതന്നെ പറഞ്ഞത്. അപ്പോ ഭയങ്കര പെൺകുട്ടിയെളെ കിട്ടാനന്നെ കിട്ടിയതന്നെ എങ്ങനെങ്കിലുംക്കെ പോവാതിരിക്കാ നോ ക്കാനേക്കാരം ഓരോര്ത്തര്
ആഹ്
ഇപ്പ എത്ര പോരങ്ങനെ മൊടങ്ങ്ണൊക്കെണ്ട് ഞമ്മള് മുട്ടായി കൊട്ത്തിട്ട്ട്ടും നിക്കാഹെയ്ച്ചിട്ടൊക്കെ. ഏഹ് ഉമ്മ പോരാ വാ ഇപ്പ പോരാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെവ്ടെ അട്ത്തണ്ടായിര്ന്നേ ഉമ്മ കൊറച്ച് പ്രായള്ള ആളാണ്ന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം വാണ്ടാന്ന് വെ ച്ച്ക്കാ അപ്പൊ ഇപ്പത്തെ പെങ്കുട്ടിയേള് അങ്ങനെക്കെ നോക്കാ. അമ്മായമ്മ പ്രായണ്ടോ ഇല്ലേ അങ്ങനെക്കെ നോക്കിട്ട്
എന്താ ഇപ്പത്തെ കാലല്ലേ?
ആഹ് അതാണ് ഇപ്പൊ പെങ്കുട്ടിയേളെ കിട്ടാ തന്നെ പണിയാണ്. ഞാനൊക്കെ ഇന്റെ ആങ്ങൾനോട് പറിയും ഇപ്പ തന്നെ എവടെങ്കിലൊക്കെ നോക്കിട്ടോ ഇന്നാ പിന്നെണക്ക് കിട്ടും അല്ലെങ്കിങ്ങനെ നോക്കി നടക്കണ്ടി വെരും. ഉം, അപ്പോന് കല്യാണയ്ക്കുമ്പോ പറീം ഞാന് വല്ല ഇംഗ്ലീഷ്കാരിയെ കൊണ്ടരാണ്ന്നറീം ഇപ്പോ പെങ്കുട്ടിയാളെ കിട്ടാ ഇല്ലാ പിന്നെ അവ്ടെക്കെ കിട്ടോനോക്കട്ടേന്നൊക്കെ പറീം.
ആഹ് ആഹ് അതാണ്പ്പേ ഞങ്ങള് കൊറെ തപ്പി തപ്പി ലാസ്പ്പോ നിർത്തിയേച്ച് പറയാ. തപ്പീട്ട് കിട്ടണ്ടേ.
ഉം. പിന്നെ എല്ലാരും ഇപ്പത്തെ കാലത്തൊക്കെ ലൗ മോരേജന്നെ നടക്കുള്ളൂ അതാവുമ്പോ പിന്നെ അതും പറഞ്ഞിട്ട് അങ്ങനെയാണ്ട് കെട്ടിക്കാ മറ്റത് കുട്ട്യാളെ പോയി കൺ അവര്ക്ക് പറ്റി ഏതാ ഒന്നോവൂലാ എന്തെങ്കിലൊക്കെ മൊടക്ക്‌ണ്ടാവും.
ഉം, ഇന്നാ ശരില്ലേ?
ആഹ് പിന്നെ വേറെന്താന്നാല്?
ഇന്നായ്ക്കോട്ടേ ഇന്റെ മോന് ഫോണിന് കച്ചറണ്ടാക്ക്ണ്ട്. ആഹ്, ഇന്നായ്ക്കോട്ടെ ആഹ് ആഹ് ആഹ് ഓക് ആഹ് ആഹ്